ഹലോ.
ഹലോ.
സുഖാണോ.
ഹലോ.
എന്തൊക്കെഉണ്ട് വിശേഷം സുഖാനൊ
ആഹ് സുഖാണ്. അവിടത്തെ വിശേഷ മഴ ഇന്നങ്ങനെല്ലേര്ന്നു ഇന്നലൊക്കെണ്ടായി ഇന്ന്ല്ലേ
ഇന്നു നല്ല വെയില് ഇടാ മഴ എന്നുപറയുന്ന സമയ തു ഇല്ല നല്ല എല്ലാ തുണികളെല്ലാം ഒണങ്ങി കിട്ടി
ഏ വറുത്തെടുക്കാൻ.
ഇപ്പൊ പെട്ടന്ന് ഒരു മഴ വന്നനെ പെട്ടെന്ന് വല്ലാത്തരു മഴ ഇപ്പം വന്നിന് എന്നിട്ട് കണ്ടും പോയി പിന്നെ കറണ്ട് വന്ന് നല്ല കാലാവസ്ഥയ ഇപ്പൊന്നുമല്ല ഇന്ന് കളിയില്ലേ ഒന്നരക്ക് ബ്രസീലിന്റെ
കേ ഖണ്ടാ കാ
ഭർത്താവ് പോയിനാ കളി കാണാ
ഇല്ലെ പോയിട്ടില്ലേ ഇവിടെണ്ട് ഇന്ന് ബ്രസീലിന്റെതാ പോയിറ്റ് ന്നാളെ ഞങ്ങളെ പരിപാടി ആയ്ട്ട് നാളേണ് പിൻ ഇന്നല്ല നാളക്കെക്ക് ആക്കിണ്
ആഹ് നാളെ കുറ്റ് റ്റ്യടിക്കലാന്ന്ല്ലെ
ആഹ് അപ്പ പിന്നെ എല്ലാരുണ്ട്.
അതെ കുടുമ്പക്കാരെല്ലുണ്ടാവെയിക്കു ല്ലേ
ആഹ് അപ്പ നാളെ രാവിലെ പരിപാടി അപ്പ പ്പത്തിന് ഏ എട്ടണിആവുമ്പത്തിന് എല്ലാ റെഡി ആവണം
അന്നേരം നിങ്ങളെ ആടെ കൃഷിയും ഇതെല്ലുണ്ടോ?
എന്ത് കൃഷി ഓക്കെ കൊറവാണ്. കൃഷി ഒന്നുല്ല.
ഒന്നും നടലൊന്നുല്ല ചെടികളെല്ലാണ്ടോ?
ഇവടെല്ലേ ഇവടെ ഞങ്ങൽ മാറി നിന്നതല്ലേ ഇവടല്ല വീട്ടിൽ കോട്ടേഴ്സിൽ ആണ്.
അതെ ഭക്ഷണ അല്ലോ എന്താ ഉണ്ടാക്കി.
ഭക്ഷണം ന്ന് മ് സാധാ ചോറും മീം മുളകിട്ടദും
എന്താ മീന്?
മീൻ ബത്തള് പിന്നെ മറ്റേത് പച്ചക്കറിന്റെ കറീണ്ട്ട്ടാ. കൈപ്പങ്ങ തേങ്ങരച്ചത്.
കൈപക്കയാ?
കയ്പ്പങ്ങല്ലേ തേങ്ങ തക്കാളി അതൊക്കെ കൂടെട്ട്. തേങ്ങരച്ച കറി കൈപ്പങ്ങ തന്നെ പച്ചക്കറി പെട്ടതെന്നെ. ആഹ്
കയ്ക്ക്ന്ന സാധനാ
ആഹ് എനക്ക്റിയില്ല എനക്കറിയില്ല അവടെ ന്താ പറീണെ എനിക്കറീല ന്നാല്
ഉള്ളൂള്ളതാ അല്ല മുള്ള് പോ ഒര് ഇതുപോലത്തെ ആയിട്ട് കപ്പക്ക
മുള്ള് ള്ളെ
ആഹ് അല്ല കൈപ്പ് വര്ന്നതാ? ഹലോ കൈപ്പ്ള്ളത് റേഞ്ച് പ്രോബ്ലം ഉണ്ട്ടോ ആഹ് അത്.
പാവക്കാന്ന് പർഞ്ഞാറിയോ
ആഹ് അതെല്ലാറിയാ
മ് അതന്നെ
അ തേങ്ങ അരച്ചിട്ട് വെച്ചിരിക്കല്ലെ അത് മാത്ര
അതും തക്കാളി ഒക്കെ കൂടെ
പാവക്കാ പച്ചച്ചെമ്മീനൂട്ട്ട്ട് വർ നിങ്ങള് ണ്ടാക്കല്ണ്ടോ അത് കോവക്ക? കോവക്കീം ചെമ്മീനൂട്ട്ട്ട്
അത്ക്കറീല ഞങ്ങളെ
കോവക്കീം ചെമ്മീനുട്ട്ട്ട് വർക്കും പോലും കോവ ചെമ്മീന് ഫസ്റ്റ് വേവിക്കും എന്നിട്ട് ഉപ്പും മല്ലപ്പൊടി വ് ഉപയോഗിച്ചിട്ട്. ഉപ്പൂട്ട്ട്ട് അതില് കോവക്കേട്ആ കോവക്കീം കൊർച്ച് വന്തയ്ഞ്ഞാ തേങ്ങ ഛർകീതയ്ലത്തെ വർക്കാ
മ് അപ്പ കൈപ്പ്ണ്ടാവൂല
പിന്നെ കോവക്ക കൈക്കൂലലോ കക്കിരീന്റെ ചെർധല്ലേ
കൈക്ക്ണതാണ്ക്കോ ത് ചെർതായിട്ട് കൈപ്പ്ണ്ടാവും. ഉം കറി വെക്കുമ്പൊ അങ്ങനെയങ്ങ് ഏ കക്കരിക്ക വേറെ
ആഹ് കക്കരിന്റെ ചെറിയ സാധനം ഞാൻ പറയുന്ന് പിന്നെ എങ്ങനെ സാമ്പാർ വെച്ചിന്.
സാമ്പാറതിന്
എന്താ വെച്ച് എങ്ങനെയാ വെച്ച്
ഇന്ന് സാമ്പാറല്ല അങ്ങക്ക് ഇന്ന് മുളക് കറിയാ
ആഹ് ഞാനിന്ന് പെരി പെരി മന്തിയാക്കിനി ഇങ്ങള് മന്തി ഇണ്ടാക്കല്ണ്ടാ
ഇന്ന് ഞായറാഴ്ച ആയപ്പല്ലേ
ഞായറാഴ്ച കുട്ടികളില്ലേ ഭർത്താവിന്നും ലീവല്ലേ ആഹ് ഇന്ന് മന്തിണ്ടാക്കി. ഇങ്ങളെ ന്താ ഇണ്ടാക്കീന് എല്ലാറും ഒറങ്ങീല്ലേ. ഞാൻ മാത്രേ ഒറങ്ങാണ്ടുള്ളൂ. എല്ലാരും കെടന്നു.
മ്മ് ഇന്ന് ലാസ്റ്റ് ദിവസല്ലേ.
ആ പിന്നെന്തേ? ഭക്ഷണം മന്തി ഉണ്ടാ ക്കലുണ്ടോ നിങ്ങള്
ആഹ്
പെരി പെരി മന്തി
ആഹ്
ആത് എപ്പളൊന്നുണ്ടാക്കലില്ല്യ
അറിയോ?
ഏ മന്തീന്നാ പറഞ്ഞ്
ഞാൻ പെരിപെരി മന്തിയാ
ഏയ് അതെങ്ങനെയാ?
പെരിപ്പരി മന്തീന്ന് വെച്ച മുളക് കായെമുളക് കായെമൊളകില്ലേ അയില് വെളുത്തുള്ളി, മല്ലിച്ചെപ്പ്, പൊതിനില മിക്സിയിലിട്ട്
ആഹ് മറ്റേ എന്താ ക്യാപ്സിക്ക മൊളകല്ലേ?
എല്ലാ. ഞമ്മള് പൊടി പൊടിക്കുന്ന മുളകില്ലേ
ആഹ് ആഹ്
ആഹ് അതിന്റെ മിക്സിയില് മല്ലിചെപ്പ്, പൊടിമുളക്, പൊതീന
സൗണ്ട് കുറവാണല്ലൊ നിങ്ങ
മല്ലിച്ചെപ്പ് ഇപ്പം കേൾക്കുന്നുണ്ടാ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട്
ഫസ്റ്റ് വെളുത്തുള്ളി ഇടും മിക്സിയില്. എന്നിട്ട് ഈ കായമുളക് അരമണിക്കൂർ പൊതിർത്ത്. ചൂടുവെള്ളത്തില് അത് എടുത്തിട്ട് മിക്സിയിലിടും. പിന്നെ മല്ലിച്ചെപ്പ്, പൊതീന പിന്നെ ചെറുനാരങ്ങനീര്, സൺഫ്ലവർ ഓയില് മിക്സീലരക്കും.
മ്മ്
മിക്സീല് അരച്ച് കോഴിയെറച്ചിനിക്ക് പകുതി എടുത്തിട്ട് പെരട്ടും.
ആഹ്
എന്നിട്ട് ചോറ് വെക്കുന്നതിന്മുമ്പ് പശു സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് വെളുത്തുള്ളി ചതച്ചതും ഉള്ളിയും ഈ മസാല ഇട്ടിട്ട് നല്ലണം എളക്കും.
പക്ഷെ ഇങ്ങള് പറഞ്ഞ മുളകല്ല ഞങ്ങളത്. നിങ്ങള് പറഞ്ഞ വേറെ ഏതോ കാപ്സിക്കം മൊളകില്ലേ വല്ല്യ
അതും മുറിച്ചിട് ഇടാ.
ആ അത് ചെറുതായിട്ട് മുറിച്ചിട്ട്
അത് വേറെ മോഡല് ഞാൻ വെക്കല്ലുണ്ട് പച്ച കാപ്സിക്കം മുറിക്കും. മല്ലിച്ചപ്പ് പൊതീനെല്ലാം മുറിച്ചിട്ട് ചിക്കൻ കോഴിക്ക് കോയിന്റെ അടുത്ത് എടുത്തിട്ട് കൊഴച്ച വെക്കല്ലല്ലേ
ഉള്ളി കൊറച് ഉള്ളി ഇടുവ. എന്നിട്ട് കൊഴച്ചിട്ട് ഫ്രിഡ്ജ് തണുപ്പിക്കാൻ വെച്ചിട്ട് അത് പൊരിച്ചെടുത്തിട്ട്. അരി ചോറ് പോലെ വാർക്കലല്ലേ അരി അതാ നിങ്ങള്
അങ്ങനിയൊക്കെ ഉണ്ടാക്കും
ആ അത് എന്റെ കുട്ടിക അന ഒരു ചെറിയ മോക്ക് ഭയങ്കര ഇഷ്ട
നിഹെ ആഹ ആഹ
ഇത് അവറ്റ ഭയങ്കര ഇഷ്ട
ഉം കുട്ടികള കെടുന്നേരിക്കും ലെ എല്ലാരും
എന്തെ
കുട്ടികളല്ലാരും കെടുന്നോ
എല്ലാരും കെടന്നു ഭർത്താവും കെടന്ന് കുട്ടികളല്ലാരും കെടന്ന്
ഭർത്താവ് വന്ന പന്തളി കൈഞ്ഞ് കൊറേ നേരായല്ലോലെ ആഹ് അല്ല പന്തളി കാണാൻ പോയില്ലേന്ന് വെച്ച
തിൽ ബസീന്റെ കളിയായണ്ട് വേഗം കടന്നിട്ട്ണീക്കാ ൻ ഒന്നരേ ആുമ്പോഴത്തേക്ക് എണീക്കണല്ലോ
ഏയ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട എന്നിട്ട് ഒന്നേരൊക്കെ നീച്ചിട്ട് കാണലേ
ആ ഒന്നര അലാറം വെക്കാൻ പറിഞ്ഞിനി
മം
ഞാൻ പറഞ്ഞ വെക്കാ എന്നലും പറഞ്ഞി്ങ്ങനെലും പറഞ്ഞിട്ട് കടന്ന ഇനിയിപ്പോ ഒന്നരക്ക് കളി കാണാൻ നീക്കും ആ കളിന്റെ ഭയങ്കര ഇതാണ് അർജന്റീനന്റെ കൈഞ പ്രാവിശ്യം കറണ്ട് പോയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനിഈ പ്രാവശ്യ കറണ്ട് പോകന്ന കൊണ്ട് എനക്ക് ഒരാള് ലിങ്ക് അയച്ച തന്നു അത വാ കറണ്ട് പേ ഈ ലിങ്കി കണ്ട തോന്നണ്ട്
ഏ
ഫോണില് ലിങ്ക് ണ്ടാവൂല അയിൽ നോക്കീട്ട് കാണാലെ ലിങ്ക് അയച്ചന്ന് പറഞ്ഞു അയിൽ കണ്ടോ അഥവാ കറന്റ് പോയിന ഞാൻ പറഞ്ഞ അങ്ങനെയങ്ക അങ്ങനെയും കാണാന്നല്ല അത് ഞാൻ പറയാന് ഇതെല്ലാം പിന്നേും വരൂലേ ടിവിയില് പിറ്റേന്നേതെങ്കിലും ഒരു ടൈം വരും
ആ അതേ ടൈമ കാണാനാവും
സമയം തന്നെ കാണണം
ആഹ ലൈവായി കാണാന്
പണിയില്ല ആ സമയം തന്നെ കാ ഞാന ആട്ടേക്കെ കാണാൻ നി ക്കൂല ഞാൻ പറഞ്ഞ ആണീ വിളിക്കുകയും ചെയ്ല്ലാ എന്നലും പറഞ്ഞിട്ടാ കടന്നിട്ടുള്ളു
ഉം
നിങ്ങള് എന്റെ അടുത്ത് പിന്നെ കൃഷി ഇട കേട്ടാ പപ്പക്കായി പിന്നെ കോവക്ക പച്ചമുളക്
ഉം
വാഴ മണ്ണമ്പഴം മറ്റ നേന്ത്ര പഴ പൂവാംമ്പഴം മെയസൂർ പഴം നമ്മള വയലാന്നില്ല അവണ്ട് വയല് എ വയല്ല്
ഉണ്ടാവ കറല്ലാ നേന്ത്ര
വയലന്ന് വെച്ചാ എന്റെ വീട്ടിൽ തന്നെ അല്ലേ വയൽക്കറിയന്ന് അവൊണ്ട് വയല് എന്ത് ചാടി എ ആവിന്ന് മുളക്കും
ആഹ് വേഗ ണ്ടാവൊല്ലോ ല്ലേ
ആഹ്
ഉം
അങ്ങനെ മണ്ണ് കൊണ്ടിടലണ്ട്. വയൽക്കരിൽ മണ്ണിട്ടിട്ട് അതില് വാഴ കൊണ്ടന്നിന് അതെ
ഉം
വായന്റെ ഇത് കൊണ്ടിട്ടിട്ട് ആടീന്റെ വല്യ പഴും ക കഴച്ചിട്ട് എന്ത് പഴന്നാറിയില്ല പൂവൻമ്പഴ അല്ലേ നേന്ത്രപ്പഴ
പണിയാണ്. മറ്റേതൊക്കെ വേം ണ്ടാവുട്ടാ മസൂർ പ്പഴിം മറ്റേ പഴ നേന്ത്രപ്പാഴ ണ്ടാവൂല
ഇത് തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെങ്കി
ഉം
നേന്ത്രപ്പഴം വളർ വളരണമെങ്കില് അടുത്ത് പൂവാൻ്പഴും മൈസൂർ പഴും ഒരു പയവും പാടില്ല നല്ല വൃത്തിയിലുള്ള സ്ഥലത്ത് എങ്കിലേ നേന്ത്രപയം വളരും ഞാൻ പറയുന്നേ കേന്ത്ര വഴൽ സമ്മതിക്കണം വളർത്തിട്ട് കൊണ്ടുവന്നിട്ട് വിളിക്കുന്നാള് സാറിന് നേന്ത്രപ്പഴം കഷ്ടപ്പാടാണ് പറഞ്ഞു
വളർത്തിയെടുക്കാണ് അല്ലേ
ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ഈ നേന്ത്രപയം
ഇങ്ങള് ഓനെ കുറെ നല്ലണം നോക്കിയിട്ടുണ്ടാവൂലേ നോക്കിട്ടാണ്
നാ എൻ്റട്ത്തല്ല ഞാൻ പറഞ്ഞില്ലേ വായല് ഇത് വായിച്ചിട്ടാണ് അത് നേന്ത്രവാഴ മണ്ണ പഴ എന്ന് പറയുന്നത്
ഏഹ്
മണ്ണ് കൊണ്ടിടുമ്പോ അതിന് അവര് വാഴുണ്ടായിരുന്നു അങ്ങനെ വളർ നമ്മുടെ വീടിന്റെ പ്രദേശത്തേക്ക് കാട് കയറി
അങ്ങനെ ഉണ്ടായതാ
അങ്ങനെ വളർന്ന് ഞാൻ പറയുന്ന പോയി പറിച്ചാല എന്നിട്ട് കാടില്ലേ പാമ്പുകളെല്ലാം ഉണ്ടാവലേ മഴയല്ലേ ഇപ്പൊ വീട് മഴലായ കൊണ്ട് എന്നിട്ടത് പറിക്കാൻ പോയിട്ടില്ല പേടിച്ചിട്ട് ആരക്കും പേടിയില്ലാത്ത ആരെങ്കും പോയിട്ട് അത് പറിക്കും നല്ല പഴ അല്ലെ വിറ്റാൽ തന്നെ പൈസ കിട്ടീല്ലേ നല്ല പൈസ കിട്ടുവല്ലോ നല്ല മണ്ണൻ പഴ നേന്ത്ര പഴയതോന്നാന്ന് പൂവാൻ പഴയല്ല
ഏഹ്
എന്നാ ശെരിയെ
ആഹ ഇന്നാ ഓക്കെ